എന്തൊക്കെ വിശേഷം
പ്രതേകിച്ച് എന്തുവാ പ്രതേകിച്ചു വിശേഷൊന്നുല്ല മഴയൊക്കെ ഉണ്ടോ
ഇല്ല മഴയൊന്നുല്ല അവടെയിണ്ടോ
ആഹാ ഇവിടെ ആ മഴകോള് മഴ പെയ്യുന്നില്ല.
ആഹ് ആഹ് എങ്ങനെ മഴണ്ടായിരുന്നൊ അവിടെയൊക്കെ
ആഹ് മഴയൊക്കെണ്ടായിരുന്നു രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു രാവിലെ രാവിലെയുംണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചു നേരം കൊണ്ടില്ല
ആഹ് ആഹ് എന്താ ഫുഡൊക്കൊ കഴിക്കാനായോ
ആഹ് കഴിക്കാറേല്ലാം ആയി
ഉം
അവിടെയോ
പിന്നെ ഇവിടെയാ റെഡിയായിട്ടുണ്ട് കഴിച്ചിട്ടില്ല കഴിക്കനാവിണ് ഉം
ഉം
പിൽ പിള്ളോരൊക്കെല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് രണ്ടു പേര് അവിടെയോ.
ഇവിടെയും രണ്ടു പേര്
ആഹ് എത്രിലൊക്കെ പഠിക്കുന്നു,
ആഹ് പഠിക്കാൻ ഇപ്പോ വലുതിനെ എൽ കെ ജി ചേർത്തിട്ടേയുള്ളൂ
ആഹ്
ഉം അവിടെ എങ്ങനെ ഇത്രയും പിള്ളേര് അതോ വാ ലും ഇതാ എങ്ങനെയൊക്കെയോ
ആഹ് ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാള് മൂന്നാം ക്ലാസ്സിലും
ഉം സ്കൂൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ
ആ എല്ലാം കഴിഞ്ഞു
ഉം ഉം ഒക്കെ റെഡിയായി ഇവിടെ വാങ്ങിട്ടില്ല പെരുന്നാളിന് പോയപ്പോ വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ തെരക്കൊണ്ട-
ആഹ് പെരുന്നാളൊക്കെ എങ്ങനെണ്ടായിരുന്നു.
ആഹ്
ഇപ്പൊ ഞാന് പോണ്ട് വീട്ടിലണ്ട് ഇടയിട്ട
ആഹ്
ആ
എന്തുവാടാ
എ വീട്ടിൽ പോ
ഞാ ഞാൻ ഞങ്ങളങ്ങനെ പെരുന്നാളായിട്ട് ആഘോഷിച്ചതൊന്നുമില്ല, ഞങ്ങളെന്നാലും ഞങ്ങളടെ വീട്ടിൽ വന്നു പിന്നെ അവിടെ ആരൊക്കെയുണ്ട് ഹലോ?
രണ്ട് പിള്ളേരുണ്ട് എല്ലാരും ഒണ്ട്
ആഹ്
പിള്ളേരൊക്കെ ഒറങ്ങിയോ അവിടെല്ലേ
ആഹ് എല്ലാരുണ്ട് എല്ലാരും കൊച്ചി ടി വി കാണുന്നു ഇനിയിപ്പോ രണ്ട് ദിവസകൂടെ കഴിയുമ്പ സ്കൂൾ തൊറക്കത്തില്ലേ.
ആഹ് ആഹ്
ഉം അല്ല ഈ സ്കൂളടപ്പിന്എല്ലാം കൊച്ചി ടി വി ആയിരുന്നു.
ആ ഹ് ആഹ് ഇനിപ്പോ സ്കൂളും മ
ആ ആഹ് അതാ ഇനിപ്പോ- രയുംകൂടെ ഒക്കെയാണ് രാവിലെ എണ്ണിക്കാനും എന്താടാ
ആഹാ ഇൻറസ്റ്റ്ഉണ്ടോ പോവാൻ ഇപ്പോ തൊറക്ണ ടൈം ആവോണ്ടാവൂല്ലേ
ആഹാ ഇതിപ്പോ മഴയൊക്കെ ആയത കൊണ്ട് പിള്ളേർക്ക് ഇച്ചിരി മടിപ്പം എന്നാലും പോയല്ലേ പറ്റൂ
എങ്ങനെ ഗവണ്മെന്റ് സ്കൂളാണ് പഠിക്കണ്
ആ ഗവൺമെന്റ് സ്കൂളിലാടാ ഗവൺമെന്റ് സ്കൂളില
ഉം ആഹാ അവിടെ അടുത്തുണ്ടോ എങ്ങനെ
ആഹ് ഇവിടെ അടുത്താ
ഉം വാഹന സൗകര്യം വേണോ അതോ നടന്നിട്ട് എങ്ങനെ പോവാറ്
വാഹന സൗകര്യണ്ട് നമ്മുടെ വീട്ടിൽ വരുല്ലോ അങ്ങനെ വിടും
ആഹ് എൽ സ്കൂൾത്.
ആ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണ്
ആഹ ആഹാ അങ്ങനെകുമ്പ സുഖ ആണല്ലേ രണ്ടു പേരും ഒരുമിച്ച് പോവായിരിക്കുംല്ലേ
ആഹ രണ്ടുപേരും ഒരുമിചോവും
ഉം പിന്നെ പോയാൽ ഫ്രീ ആയല്ലോ എന്തേലും വർക്കിന് പോക്ണ്ടോ എങ്ങനെയ
ഇല്ലടാ പുള്ളോരൊക്കെ നോക്കി ചുമ്മാ വീട്ടിലിരിക്കുന്നു പിന്നെ അത്യാവശ്യം ഫോണിനകത്തൊക്കെ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും അങ്ങനൊക്കെ വരുമ്പോൾ ചെയ്യും
ആഹാ ആഹാ വർക്കിന് പോവാൻ
എങ്ങനെയാ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ
ഞാന് പോയിരുന്നു പക്ഷെ ഇപ്പ പിള്ളേരായതുകൊണ്ട് ചെറിയ പിള്ളേരുടൊണ് ചെറുതിന് ഇപ്പൊ ഒന്നര വയസ്സ് ആഹ ഇപ്പൊ പോവാറില്ല
ആഹ്
ഉം ഇതിന്റെ മുമ്പൊക്കെ ചെയ്തിരുന്നു പിന്നെ വീട്ടിൽന്ന് രണ്ട മൂന്ന വർക്ക അങ്ങനും ചെയ്തു ഒന്നും ചെയ്യുണില്ല
അഹ്
പിള്ളേരൊക്കെ വലുതാവട്ടെ എവിടെങ്കിലും ചേർത്തപിന്നെ ഫ്രീയാവല്ലോ
ആഹാ ആഹാ
ഉം ഉം
എന്നാലും നമ്മള് ചേർ ത്ത് കഴിഞ്ഞാലും പിന്നെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ വേണ്ടേ എങ്ങനെ മോളോ മോനോ
വലുത് മോനാ ചെറുത മോളും
ആഹാ
നോക്കട്ടെ ഒക്കെ വലുതായിട്ട് ഫ്രീ ആയിട്ട ഒന്ന് നോക്കട്ടെ ചെയ്യാനും പറ്റൊ ഹസ്ബൻഡ് ഇവിടെ ഇണ്ടോ നാട്ടിലുണ്ടോ
ആഹ് നാട്ടിലുണ്ടെടാ
ഉം ഉം ഇന്നട്ടന്താ ഫുഡിന് എന്താ സ്പെഷ്യല ഒക്കെ ഉണ്ടോ
അവിടെയൊ
ഇവിടെ സാധചോറെന്നെണ് ബീഫുണ്ട് മോര് കറിയാണ്
ആഹാ
ഉം ബീഫായപ്പോ കോമ്പിനേഷൻ മോര് കറിയ ഇഷ്ടം പിള്ളേർക്കൊക്കെ ഇഷ്ടണ് അപ്പൊ പിന്നെ ങ്ങനെ ഉണ്ടാക്കി
ഉം
പിന്നെ എന്താ പിള്ളേർ രണ്ട് കൊച്ച ടിവി കണ്ടിരിക്കന്നെയാണ് കുളിയൊക്കെ കഴിഞ്ഞുണ്ടാവും
ആഹ് ആഹ് എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം രാവിലെ കഴിഞ്ഞ് രാവിലെ എല്ലാം കഴിച് കഴിച്ചിട്ട് കൊച്ചു ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുവ
ആഹ് ആഹ് ആഹ്
ആഹ്
അതോണ്ട് പുറത്തൊന്നും പോകൂലല്ലോ ല്ലേ
കൊച്ച് ടിവി ഒക്കെ കാണുവോ
ഇല്ലല്ല ഇവിടെ മൊബൈലിൽ എന്തെങ്കിലും യൂട്യൂബില് ചാനലാണ് നല്ലാതെ ഒന്ന നക്കാറില്ല പിനെ
ഞങ്ങള് വെ ഉം ഞങ്ങള് പിന്നെ വേ അത്യാവശ്യം എല്ലായിടത്തും പോയി പിന്നയിപ്പം രണ്ടു ദിവസം ഇനിയിപ്പപ്പോ സ്കൂള് തൊറന്നാ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ലല്ലോ എന്റെ വീട്ടിലോട്ട് അങ്ങനെ നാളെ ഇനി പോകും ഇപ്പ ഞങ്ങളടെ വീട്ടില
ഏഹ്
ഞ താ പോവല്ലേ
ആഹ് നാളെ പോണം മറ്റെന്നാ സ്കൂള് ഉറക്കുന്നതിനെക്ക കൊണ്ട് ആഹ് വീട്ടിലൊക്കെ പോവാറുണ്ടോ?
ആഹ് വീട്ടിൽ ഇതുവരൊക്കെ വീട്ടില് പോന്നരുന്നു ഇനിയിപ്പോ ഒരു പരിതില്ലേ ശനി നേറൊക്കെ കിട്ടുംല്ല പോയൊക്കെ ഇ വരണ്ടരും ന്ന അങ്ങനെയാണല്ലോ കൊറവല്ലേ ഹലോ ഹലോ ഹലോ